ആ കേക്ക്ന്ന്ണ്ടോ
ഒക്കെ നല്ലത്
ഓ
ആ എന്താ നിങ്ങള് ഡാൻസ് കളിക്ക്യോ പാട്ട് പാട്വോ
ഞാനോ വീട്ടിലിപ്പം ചേട്ടനും കൊച്ചും പാ ട്ട് പാടും നന്നായിട്ട് ഉം നന്നായിട്ട് പാട്ട് പാടിക്കോളും അവള് പാടും ചേട്ടനും പാട്ട് പാടും കൊച്ചും പാ പാട്ട് പാടും ഞാൻ ഡാൻസ് കളിക്കും കേട്ടോ അങ്ങനെന്നുവില്ലപ്പാചുമ്മാ അങ്ങനെ ഒന്നുവില്ല നമ്മളോ പഠിച്ച ക്ലാസ്സിപ്പളങ്ങനെ പഠിച്ചു പഠിച്ചു അങ്ങനൊന്നുല്ല ജസ്റ്റ് പിന്നെ പാട്ട ഡാൻസ് ഒന്നുവില്ല കൊച്ച് അവളും ചേട്ടനും പാട്ട് പാടും വിശക്ക്വം പഠിച്ച് ആ പാ വേദിയില് പാടും പാടൊന്നു വെച്ചാ വെല്ല്യതായിട്ടില്ല അവളിപ്പോ തൊടങ്ങി സ്കൂളുകളി ല്ലാം പാട്ന്നുണ്ട് കഴിഞ്ഞന്റെ മുൻപ്പത്തെ വർഷം സി ബി എസ് ലെ സ്റ്റേറ്റിലേക്ക് പോയായിര്ന്നു പോയിട്ട് തേ പ്രൈസ് കിട്ടിയോ പക്ഷെ അവൾ പാട്ട് ക്ലാസ് ഇന്നങ്ങനൊന്നും വിട്ട് ട്ടില്ല വിടണൊന്നൊണ്ട് ഒണ്ട് പക്ഷെ നമക്ക് സാഹച സമയവില്ലപ്പാ സമയ സ് ഒര് സമയമില്ലെന്നല്ല എനിക്ക്ക്കെന്നാ പറയാൻ അതായത് പ്പം സ റ്റർഡേ സൺഡേ ആയാലും നമുക്ക് കൊണ്ട് വിടാനായിട്ടൊള്ളെ തില്ല അപ്പൊ ഞാനിപ്പോ ഓർത്തിരിക്കുവ വിടണം അവളെ പാട്ട് ക്ലാസിന് വിടണം അതും ഉണ്ട് ഉണ്ടന്ന് വെച്ചാപ്പ നമ്മൾ ഒരു ഗ്ലാസ് പാട്ട് ഗ്ലാസ് ഒരു ഗ്ലാസ്സിന് എങ്ങനെ പോയാലും അഞ്ഞൂറ് രൂപ വേണം ഒരു കുറഞ്ഞ നന്നൂറ് രൂപേലും വേണം മാസ വല്ല ഒരു ക്ലാസിന് ഒരു ക്ലാസിന് കാരണം പാട്ട് അങ്ങനെ ആരും പഠിക്ക ടിക്കാറില്ല കൂടുതലും ഇവിടെ അന്നേരം അങ്ങനെ ഉ ണ്ട് പിന്നെ പോയി വരാൻ സാഹചര്യം നമ്മുടെ നമ്മുടെ താമസിക്കുന്ന ദേ ഉള്ളിലോട്ട് ആഹ പോന്ന പോണം അപ്പൊ നമ്മൾ ഇറങ്ങിച്ചൊരു നടപ്പൊക്കെ ഉണ്ട് അപ്പ അതൊക്കെ കൊണ്ട് മടിച്ചി മ അങ്ങനെ പോകാതിരിക്കവാ പക്ഷെ അവളെ വിടണോന്ന് എനിക്ക് ഭയങ്കര ഇ വിടണം ഇനീപ്പ
പ്രായത്തി തന്നെ അതെ നമ്മൾ ആ പരിശീലനം കൊടുത്താല് ചെറിയ പ്രായത്തി തന്നെ പരിശീലനം കൊടുത്താതെ എന്നേന്നെക്കുള്ള ഒരു കഴിവ് ഉണ്ടാവും മക്കൾക്ക് ഉ അത് ബാക്കി നമ്മളെ പഠനത്തിന് നമ്മുടെ ശ്രദ്ധ കൂട്ട കട്ടാനൊക്കെ നല്ലതാണ് അത് പഠനത്തിനുപരിയായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരക്കുക പാട്ട് പാടുക അല്ലെങ്കിൽ ഏതെങ്കിലും വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിലേതെങ്കിലും പഠിപ്പിക്ക പാ ആ ആ അങ്ങനെയൊക്കെ നമുക്ക് അവരുടെ ശ്രദ്ധ നല്ലവോണം കൂടും മൊത്തത്തിൽ നല്ലതാണ്
അതെ കഴിഞ്ഞ വർഷംണ്ട സിനായിരുന്നു സ്കൂളിലേ റ്റ വിറ്റിട്ട ചേർത്ത് വിട്ടാ ഈ പ്രാവശ്യം പ പാട്ടിനെ തന്നെ ചേർത്ത് പാട്ട് സാറു സാറ വന്ന് പഠിപ്പിക്കുന്നുണ്ടമ്മ എന്ന് പറഞ്ഞു എന്നാ പാട്ടിനു തന്നെ ചേർന്നോളൻ പറഞ്ഞു
അല്ലെ അല്ലെങ്കിൽ വരക്കാൻ വേണ്ടിട്ട് വിടണം വരക്കാൻ
വരയ്ക്കും അത്യാവശ്യം ഒത്തിരി ഇല്ല ആ വരയ്ക്കും വരയ്ക്കും ചെറുതായിട്ടൊക്കെ വരയ്ക്കുകൊക്കെ ചെയ്യും വരയ്ക്കാൻ സ്കൂളില് പൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന അല്ലാതെ വെളിൽ അങ്ങനെയ ഒന്നും പോട്ടില്ല ഉം
അതൊക്കെ നമ്മളെ വീട്ടിൽന്നായാലും അല്ലെങ്ക പിന്നെ വായന നല്ല രീതിയില് പുസ്തകമൊക്കെ വായിക്കുന്നു പുസ്തകമൊക്കെ വായിക്കൂലേ
പുസ്തകം വായിക്കാറാ വായിച്ചോളും പക്ഷെ അങ്ങനെ ആ ഇൻട്രസ്റ്റ് എടുത്ത് അങ്ങനെ വായിക്കുന്നില്ല ആ ഏത് സമയം വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ ഉപ്പും മുളകു വന്നേ
ഓ
അയ്യോ ഏത് സമയം ബാലേട്ടൻ ഇതിലേ കിടന്ന് വീട്ടീൽ കിടന്ന് എന്നാ ഓട്ടവും ചാട്ടവും, പിള്ളേര് കിടന്ന് ഒച്ചയും ബഹളവും ദൈവമേ വഴക്കോടെ ആ അവൾമാരുടെ ആ വല്യ വർത്താനവേ ഇഷ്ടമില്ലാത്തതാ, ഞാൻ വഴക്കു പറ പറയും ഞാനാ മറ്റേ കേബിള് നമുക്ക് ഇവിടെ കൊടുക്കുന്ന ആ കേബിൾ ചേട്ടനെ വിളിച്ചു രണ്ടു, മൂന്ന് പ്രാവശ്യം വിളിച്ചു ആ ഉപ്പു മുുളക് മാത്രം ചാനൽ ഫ്ലവർ ചാനല് കട്ടാക്കി വിടാൻ പറഞ്ഞു മടുത്തു, അന്നേരം പുള്ളി പറഞ്ഞു ആ ചാനൽ മാത്രം കട്ടാക്കാൻ പറ്റത്തില്ല എന്റെ ടീച്ചറെ
അല്ലെങ്കിൽ ആ ചാനലിന്റെ നമ്പർ മാറ്റിയാലും മതി അ എപ്പോഴും ഇടുന്നൊരു നമ്പ നമ്പർ ഉണ്ടാവും അല്ലോ അതായത് നമ്മള് ഇങ്ങനെ മാറ്റ പറ്റുവല്ലോ റിമോട്ടില ആ നമ്പറ് ആ, ചാനലിൻ്റെ മാത്രം മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും നമ്പർ ഇടുക. നിങ്ങ മാത്രം അറിയുന്ന രീതിൽ അങ്ങനെ അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും
അതെങ്ങനെയാന്ന് ഒന്ന് പറഞ്ഞു തന്നേ
ആ, അതിപ്പോ അതിലന്നെ സെ സെറ്റിങ്ങ്സിൽ തന്നെ നോക്കേണ്ടി വരും അതാ, എവിടാന്ന് ചോദിച്ചാലേ അപ്പോൾ നമ്മൾ മലയാളം നല്ല മാത്രം ഒരു ഒരു ഏരിയയിലായിരിക്കുവല്ലോ, ഉണ്ട് അപ്പം ആ ഒരു ചാനലിന് മാത്രം നമ്പർ മാറ്റിയിട്ട് ഒന്നെന്നോ അല്ലെങ്കിൽ പത്തന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി, അപ്പോൾ കുട്ടികൾക്ക് അവര് സാധാരണ മാറ്റുമ്പം അതുപോലെ മാറ്റുമ്പം അത് കിട്ടൂല.
അത് കിട്ടുന്നില്ല, പക്ഷെ ഇവളൊക്കെ ആവുമ്പോ ഇവളെ സംബന്ധിച്ചോളം ഇവള് ഫുള്ളും വെച്ചൊന്ന് നോക്കു വല്ലോ
അങ്ങനെ ഉം
അങ്ങനെ നോക്കി എങ്ങാനും കിട്ടിപ്പോയാ പിന്നെ ആൾക്ക് ആഹ സംഭവം ഇവിടെ പിടികിട്ടിന്ന് മൻസ്സിലാക്കും
ഉ പിന്നെ കൃഷിയൊക്കെ ഇണ്ടോ ആവ്ടെ
യെന്തോ
കൃഷി
ഇടില്ല
കൃഷി കൃഷി
കൃഷി ഇവിടെല്ല ഏലവാണെ കുരുമുളക് ഏലം കാപ്പി തേയില തേയില ആ രസ പൈസസ് അല്ല
ആ ഓക്കെ ഓക്കെ മലബാർ പ്രദേശാ അതോ തെക്കൻ പ്രദേശാണോ
ആ ആ
മദ്യ ആകെ കേരളം
അഹ്
ഹെ ഹെ ഹെ ഹെ ആ അ് മന്സിലാവില്ല എന്താലും നമ്മള് ജില്ലാ മാറി ജില്ല മാ അറിവില്ലല്ലോ
ജില്ല പറയരുതല്ലെ
ല ല മധ്യ കേരളം തെക്കൻ കേരളം വടക്ക ത്യൻ കേരളം എന്ന് പറയുമ്പ തന്നെ കുറേ ജില്ലകൾ അതില് വരുവല്ലോ
ജില്ല പറയാൻ പാടില്ലല്ലേ
ആ അത് പ കൊഴപ്പില്ല ഉ പിന്നെ ആ വേറെ എന്താ സ്ഥലങ്ങളൊക്കെ കെറേണ്ടോ അവിടെ നിങ്ങൾക്ക്
ഹൈറേഞ്ച് സൈഡാ ഹൈറേഞ്ച് ആന്നെ
ഏതാ ആഓക്കെ
ആ പെൻ പിന്നെ എന്തോ അവിടെയൊക്കെ എന്താ ഉള്ളെ കൃഷികള്
ഇവിടെ വീട്ടിലെ കൃഷിന്ന് പറയാൻങ്ങനെ തെങ്ങ്
ആ ആ
അങ്ങനെ ഉുള്ളു പിന്നെ അല്ലാതെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുഞ്ഞഞ് കുഞ് പച്ചക്കറികൾ മാത്രം ഇപ്പോൾ കോവയ്ക്ക മത്തൻ മുളക് അങ്ങനത്തെ ചെറിയ ചെറിയ നമ്മളെ തൊടിയിലുള്ള
അതെ അതെ അതെ അത് വീട്ടിൽ തന്നെയാണോ ആ കടകൾക്കൊക്കെ കൊടുക്കും
ഇല്ല കടേന്ന് കൊടുക്കൂല്ല വീട്ടിലേക്കുള്ളത് മാത്രമേ ഉണ്ടാവൂ പിന്നെ ആ വീട് ചീര, വാഴ
ആ
ഉം പിന്നെ ആ
ആരാ അതൊക്കെ കൃഷി ചെയ്യുന്നെ ആരാ
അച്ഛനും അമ്മയും പിന്നെ എടക്ക് സമയുണ്ടെങ്കില് ഞാനും കൂടും
ഓ ഓ
അച്ഛൻ പിന്നെ ഇപ്പം കുരുമുളകിന്റെ അത് തുടങ്ങിയിട്ടുണ്ട്
എന്താ കുരുമുളകിന്റെ
കുരുമുളെ ആ ബിസിനസ്സ്ന്ന് പറഞ്ഞാ ഇപ്പം ആ ഒരു വർഷം ആവാനായി അത് നട്ടിട്ട് കായ ആവുന്നത്
ബിസിനസ്സ്ന്ന് വെച്ച എങ്ങനെ വാ ഹോൾസ് സെല് വാങ്ങിച്ചിട്ട്
അല്ല അങ്ങനെയല്ല അച്ഛൻ വീട്ടിൽ തന്നെ ആ നമ്മള് കുരുമുളകല്ലാതെ പടർത്തിയെടുക്കില്ലേ ഈ പൈപ്പ് സംഭവത്തില് അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല ആഹ് അത് തന്നെ കുറെേ ആം സ്ഥലത്ത് ത്ത് ആക്കിയ ആക്കി കൊണ്ടുവന്നിട്ട് അങ്ങനെ അതീന്ന് വരുമാനം കണ്ടെത്തുന്ന രീതിയിൽ അ ഇപ്പോ പിടിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ
പടർത്തി എടുത്തോ
ആഹ് അതായത് സാധാരണ നമ്മള് കുരുമുളകിനെ ഇപ്പ മരത്തിലേക്ക് പടർത്തുക അങ്ങനെയല്ലേ ഉണ്ടാവുക ഇതാകുമ്പോൾ നമ്മള് ആ പൈപ്പ്ണ്ടല്ലോ നമ്മള വല്യ പൈപ്പ് അത് അതിന് ആഹ് അതിങ്ങനെ അതിലേക്ക് പടർത്തിയിട്ട്
ഉം
നിക്കുന്ന രീതീല് കൊറെ കൊറെ കൊറെ ആയിട്ട് ആ ആ അങ്ങനെ ആ ആ ആ മരവില്ലാത് ല്ലാതെ പൈപ്പ് മാത്രം ഉം ഉം അതാകുമ്പോൾ നമുക്ക് നമ്മടെ കൈയകലത്തിൽ നമുക്ക് പറിക്കാനും പറ്റും അതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും
ഇത് നല്ല ഐഡിയ കേട്ടോ
ഉം
ഓക്കെ ഓക്കേ അത് എങ്ങനെ പോവുന്നു നന്നായിട്ട് പോകുന്നുണ്ടോ കൊഴപ്പില്ലാതെ പോകുന്നുണ്ടോ
ത്തില്ല പിന്നെ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടന്ന ചെയ്യാൻ ചേന ചേമ്പ് അങ്ങനത്തെ ഉ അത് പിന്നെ വർഷ ആ വർഷം നമ്മളൊന്നും ചെയ്യാതെ തന്നെ അത് ഹാ ആയിക്കോണ്ട് വിക്കുമല്ലോ നമ്മളിപ്പോൾ ചേന പറിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പോഷൻ നമ്മൾ വീണ്ടും അതിലേക്ക് മണ്ണിലേക്ക് ഇട്ട കഴിഞ്ഞാൽ പിന്നെ അത് തെളിർത്ത് വന്നോളും
ആം...
അതുണ്ടോ അവിടെ ചേനയൊക്കെ ഉണ്ടോ
ചേനയൊക്കെ ഉണ്ട് ചേനൊക്കെ ഇടുന്നുണ്ട് കൃഷി ചെയ്യുന്നവരുണ്ട് കൂടുതലും ഏലം
ആ ഏലാണ് ണല്ലേ മെയിനായിട്ടുള്ള കൃഷി തേയില ആ
പിന്നെ കൂടുതൽ ഇതാണ് ഇവിടെ
ഉം ഓക്കെ അതിന്ന് തന്നെ വരുമാനം അല്ലേ
അം നല്ല കാശാ ഏലവാണ് ഏറ്റവും ഇത് ഏലം തന്നെയ ഏലത്തിനാണെങ്കി ഇപ്പോ എന്നാ സ്വർണത്തിന്റെ അപ്രാണ് വില കൂടുൽ
ഏലക്കക്ക്
ഇനി നമുക്ക് സ്വർണന്ന് പറഞ്ഞപ്പോളാ ഓർക്കുന്ന ആ പറഞ്ഞു ഏലക്കേടെ
കീടനാശിനി അടിക്കൂല്ലേ ഉം അതെല്ലാ ചെയ്യുന്നുണ്ട് ഒന്ന് ലേല ആണെങ്കിൽ തന്നെ അത് അത് ചെയ്യുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം വരാ
അത് ചെയ്യുന്നില്ലെങ്കിൽ ചീഞ്ഞ് പോകും
അ
ഉം
ചീഞ്ഞ് പോവുല്ലേ
ആ ചീഞ്ഞ് പോകും മറ്റെ ചിമ്പടിച്ച് കേറി വരത്തില്ലല്ലോ. ആ കാ ഉണ്ടാവും ത്തില്ല എന്നാ ഓക്കെ
ആ അപ്പൊ അത് നിർബന്ധവാണല്ലേ ചെയ്യാന്നുള്ളത് ഉം അപ്പൊ നമ്മളതിപ്പോ ആ ആ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തൊക്കെ അതില് ഇടുവല്ലോ അപ്പം ഏലത്തിൻ്റെ ഉള്ളിലെ ആ കുരു മാത്രണോ ഇടണ്ടേ അതോ പുറത്ത് തൊലിയോടെ നമ്മള് ഇടണോ
അങ്ങനെ ഇടാം ആയിക്കോട്ടെ എന്നാ വെച്ചേക്കട്ടെ
ആ ശരി ശരി കിടക്കുവാണോ ആ ഓക്കെ ശരി എന്നാൽ ശരി ശരി ആ ഓക്കെ ഓക്കെ ഓക്കെ ശരി